ആഹ് കേൾക്ക്ണ്ട് ആഹ് കേൾക്കുന്ന് ണ്ട്
എന്തൊക്കെയുണ്ട് വിശേഷം
സുഖായിരിക്കുന്നു എങ്ങനണ്ട് അവിടെ മഴയൊക്കെണ്ടോ
മഴ നല്ല കോള് കേറിക്കിടപ്പുണ്ട് ഇന്നലെ നല്ല വെയിലുണ്ടായിരുന്നു
ആഹ് ഇവിടെ ഇന്ന് ആറു മണിക്ക് തുടങ്ങിയതാ മഴ
ആണോ
പ്പ ങ്ങനെ കൊറവ്ണ്ട് ഇപ്പൊ അങ്ങനെ ട് പെയ്യ്ന്ന് ല്ല
ഒ ഒ ഓ എ രണ്ടൂന്നൂ സത്തിന് മുമ്പൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു
രണ്ട് ഇത് വരെ മഴല്ലേനി ഇപ്പൊ ഒരു ആദ്യത്തില് പെയ്താരെ ഒരു നാലോ സായി ണ്ടാവും മഴെയ്തിട്ട്
ആണോ
തീരല്ല നല്ല വെയ്ല്
ഇവിടെ ഇന്നലെ ഒരു ദിവസം മാത്രയിരുന്നു വെയിലുണ്ടായത് ബാക്കി എല്ലാ ദിവസവും മഴയായിരുന്നു ഒരു തുണിയൊന്ന് വിരിച്ച് ഒരു പത്ത് പത്ത് മിനിറ്റൊണ്ടും പൊർത്തിടാം പറ്റാത്ത അവസ്ഥയ് ല് മഴയായിരുന്നു
ഏ ഇവിടെ വെയിലായിട്ട് അഅ് എന്താണ് ചൂടൊക്കെ ന്നോ
ഉം
ആ മഴ പെയ്തപ്പല്ല സു ഖെനു
ആ അപ്പ തുണിയൊക്കെ എങ്ങനെ ഒണ ക്കും
മെഷീലിടുമ്പോ അത് വേഗം ആവുല്ലോ
ആ
ഉം...
അന്നാലും പിന്നെ വെയ്ലത്തിടണ്ടേ
പിന്നെ അവിടെ ഷീറ്റ് ട്ടീണ് ആ ഷീറ്റിന്റെ ചുവട്ടിലിട്ടാത് കൊഴപ്പൊന്നുല്ല ഞാൻ രാവിലെ അലക്കും ക്കും
ആ ആ ആ എന്നിട്ട് ഷീറ്റിനിൽ കൊണ്ടിട്ടിട്ട് രാത്രി ആകുമ്പഴത്തേക്ക് എട്ക്കൂല്ലേ
ഓ അതാവും നല്ലോണം ഓണങ്ങ അപ്പ തെന്നാവും മെഷീനിലിട്ടാ തെന്നാവും.. അത് പിന്നൊന്ന് കാറ്റൊക്കെ
ആ ത ആ ഇവിടെ ഞാൻ മെഷിൻ എല്ലിട്ട് എടുത്തിട്ട് പുറത്ത് കൊണ്ട്ന്ന് ജസ്റ്റൊന്ന് ചൂട് ഒരൊന്ന് വെയിൽ തട്ടിക്കണോല്ലോ
ഉം ഉം ഉം ഇവിടെ യ്ന് ഷീറ്റ് നല്ല ചൂടാണ് നമ്മളെ സാധാ ഷീറ്റെന്നെട്ടത് അല്ലാത്ത ഷ്റ്റ് ഷിറ്റല്ല അത് ദർപ്പായി മോഡലകും പായ് മോഡലകുമ്പളെ അത് നല്ല ചൂട്ണ്ടാവും
ആ ഇവിടെ ഞാനലക്കിട്ട് കൊണ്ടന്ന് പുറത്തിട്ടിട്ട് അകത്തോട്ട് പോകുന്ന തക്കത്തിന് അപ്പഴേ മഴ പെയ്ത് മൊത്തത്തി നനക്കിയാണ് ചെയ്യാർ ഇ കൂട് നിന്ന് പ തി അരമണിക്കൂർ ഇങ്ങനെ നിന്നത് എടുത്തോണ്ട് പോണ്ട അവസ്ഥയാണ്
ആ ആ ആ ഇപ്പല്ലെങ്കിലും പുറാത്തിടൻ പറ്റാത്ത അവസ്ഥയാണ്
ഉം... അന്തീക്ഷം ഒരു കറക്റ്റ് നമ്മുക്കാക്കറിയില്ലല്ലോ
ഉം അ അ ഞമ്മള് പുറത്ത് അ അ എന്താ ചായൊക്കെ കുടിച്ചു കഴിഞ്ഞോ
ഇല്ല എണീറ്റ് കുറച്ച ആയതേ ഉള്ളു എണീറ്റ് ട്ട് രാവിലത്തേക്കള്ളതല്ലാം
അയില്ല..
രാവിലത്തേക്കുള്ള ഫുഡ് എല്ലാം ആയോ
ആ അവിടെയി ഇവിടെ മക്കളൊക്കെ ഒരാൾ കുടിച്ച് പോയി സ്കൂളിൽ പോയി ഉം
സ്കൂളിൽ ചോറ് കൊണ്ടു പോണോ
ആ പിന്നെ ഒരാൾക്കേ കിട്ടുള്ളൂ ഒ രണ്ടു പേർക്ക് അവിടുന്ന് നമ്മള് കൊടുത്ത് അയക്കണം
ആ ഒരു സ്കൂളിലല്ലേ രണ്ടുപേരും
അല്ല മൂന്നൂം മൂന്ന് വേറെ വേറെ
ആണോ ഓ ഓ ഓ എത്ര ലക്കയാ
ഓ ഓരോന്ന് പ്ലസ് ടു പത്ത് നഴ്സറി, എൽ കെ ജി
ഓ ഓ പ്ലസ് ടു കഴിഞ്ഞോ അതോ പ്ലസ് ടു ലോ
ഈ പ്രാവശ്യം പ്ലസ് ടു
ഏത് സബ്ജക്ട്
കൊമേഴ്സ്
ഓ ട്യൂഷനൊക്കെ ഒണ്ടോ രണ്ട്
ഇല്ല ഇല്ല ട്യൂഷൻ ഇല്ല മോന് പത്താം ക്ലാസ്സ്ന്ന് കൊടുത്തീന്നു വല്യ മോന് അപ്പ വേണ്ടപ്പോ സമയം ഭയങ്കര ബുദ്ധിമുട്ടാണ്
ഓ ഓ നേഴ്സറിക്കുട്ടി നി എപ്പ പോകും പത്ത് മണിക്കോ
ആ മോനെ പത്ത് മണിക്കാ പോവ
ഒറക്കാണോ
ഇല്ല ഇല്ല മദ്രസ ആ ഏഴരാ ആവുമ്പോ മദ്രസ് പോണം
മൂന്ന് ആൺകുട്ടിയാണോ
ആ ആ പിന്നെ എന്തെങ്കിലും ചെയ്യ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ
ആ വർക്ക് ചെയുന്നുണ്ടായിരുന്നു ഐ ടി ആയിരുന്നു ഉ പിന്നെ കൊറച്ച് ഹെൽത്ത് ഇഷ്യൂ വന്നിട്ട്
ആ ആ
അ വർക്ക് ചെയ്ക്ന്നില്ലപ്പൊ മെഡിക്കൽ കാര്യങ്ങളൊക്കെയായിട്ട് ഞ്ഞി അതൊകൊന്ന് ആ കൊർച്ചൊന്ന് അൾസറിന്റെ അങ്ങനെയൊക്കെ കൊർച്ച് ഹെൽത്ത് ഫുഡൊക്കെ നമ്മള് ഇങ്ങനൊക്കെ മാറി ഹോസ്റ്റൽലൊക്കെ നിന്നിട്ട് ഇതായതുകൊണ്ട്
അത് ഇതല്ലേ പുണ്ണ് വെന്ന് അങ്ങനെ ആവ്
ആ അതെ
എന്തേം ഭക്ഷണത്തിന്റെ പ്രശ്നാവും
ആ ഭക്ഷണം നമ്മളെ വീട്ടിന്ന് മാറിരിക്കുമ്പോ നമ്മക്ക് പറ്റത്തില്ലല്ലോ പിന്നെ ഒ അല്ലെങ്കിൽ നമ്മള് കുക്കെയ്ത് കഴിക്കുന്ന സാഹചര്യായിരിക്കണം ഇത് ഹോസ്റ്റലിലൊക്കെന്ന് പറയുമ്പോ അവരെന്ത്തെരുന്നു എന്ന് പറ്റും പിന്നെ നമ്മള് അവര് എത്ര ദിവസം വെച്ചിട്ടാ തരുന്നത് എൻ ന്താണ് പിന്നെ ഇത്രേയും പേർക്ക് വെക്കുമ്പോ അത് എന്തെങ്കിലൊക്കങ്ങ് ചെയ്തു വെക്കത്തല്ലേ ഉള്ളു
ആ ആ ആ
ഉച്ചക്കൊക്കെ വർക്കൊണ്ടെങ്കി പോലും അത് എടുത്തൊണ്ട് വന്ന് ഉച്ച വരെ ഒന്നും വെച്ചിരുന്ന് കഴിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും അപ്പത്തേക്ക് ചീത്തയായേക്കും പോവുല്ലോ
ആ ഈ പൊർത്ത് പോയാണ്ട് പഠിക്കുമ്പോ ഭയങ്കര ബുദ്ധിമുട്
ആ ബുദ്ദിമുട് ട്ടാണ് ഹോസ്റ്റ്ല് നമ്മുടെ വീട് പോലെ എന്തായാലും വരില്ല അല്ലെങ്കിൽ നമ്മൾ പിന്നെ നമ്മടെ കയ്യീന്ന് അല്ല ഹോസ്റ്റ്ല് പോരാതെ അല്ലാതെ പൈസ എടുത്ത് അല്ലാതെ ഫുഡ് ഫ്രൂട്ട്സ് അങ്ങനെയൊക്കെ നമ്മൾ അല്ലാതെ വേഴിച്ചച്ച് കഴിച്ചിരുന്നു
മ്മ് മ്മ് നല്ല ബുദ്ധിമുട്ടാണ് ഞാനിപ്പോ ഇപ്പൊ ചെലെ മക്കളൊക്കണ്ടല്ലോ ഇങ്ങനെ ദൂരെ പോവ്ണ് ഞാനു അത്ങ്ങനെ പറയല്ല പ്ലസ് ടു ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ പോകുമ്പോളൊക്കെ അവിടൊക്കെ ത്തുമ്പളാണ് ഫുഡിന്റെ പ്രശ്നം വെര്ണത് പിന്നെയാണ് അസുഖങ്ങൾ ഓരോന്ന്ങ്ങനെ ഇതാവ്ആന്ന് ഇങ്ങനെ ഞാൻ പറയല
മ്മ് നമുക്ക് ഏറ്റവും ഏറ്റവും നമുക്ക് ക്ക് വേണ്ട ഒരു സംഭവം ആ ഫുഡ് ആഹാരൊവല്ലേ അത് കറക്ട് തായിട്ട് നമ്മുടെ ശരീരത്തിന് വേണ്ടത് കഴിച്ചാലല്ലേ നമക്ക് എന്ത് ചെയ്യാനുള്ള എനർജിയൊള്ളൂ
ആ ആ ആ ആ ശരിയാ കുക്കെയ്യോ
ആ കുക്കെയും കുക്കെയും
ആആ ആ
ഞാനും ഹസ്ബൻ്റും മാത്രേ ഉള്ളൂ
മക്കള ഇല്ലാല
മൂന്ന് വർഷ ആയി കല്യാണം കഴിഞ്ഞിട്ട് ഹെൽത്ത് ഇഷ്യൂസ് ഞാൻ പറഞ്ഞില്ലേ അപ്പൊ അതിറെ ഇതില് ആ ശരി ഗൾഫിലായിരുന്നു ഇപ്പോ വയ്യാതെയൊക്കെ ആയ സമയത്ത് പിന്നെ നിർത്തിങ് വന്നു ഇനി ഇവി ക്കാരക്കൊക്കെ ഒരു തീരുമാനമ ഒക്കെ ആകുമ്പോഴത്തേക്കും തിരിച്ചു കയറിപ്പോണം ഇപ്പൊ ഒരു ഓട്ടോ എടുത്തിട്ടണ്ട്
ആ ആ ആ ഏതായാലും പെട്ടെന്ന് മാറിട്ടെ അസുഖ കാ രുതായാലും അസുഖം ഉണ്ടായി നമുക്ക് ഒന്നിനും ഒരു തും ഉണ്ടാവൂല്ല
ആ അസുഖ മാറിയല്ലേ നമുക്ക് ആ അതെ
ഉം ഉം യന്നിട്ട് വീട്ടില് എന്തെങ്കിലും ചെയ്യോ അതോ അങ്ങനെ ഹോബീസ് ആയിട്ട് എന്തെങ്കിലും അങ്ങനെ ഉണ്ടോ
ഹോബീസ് ഇല്ല ഇപ്പൊ അങ്ങനെ ബുക്കൊക്കെ വായിക്കുായിരുന്നു ബുക്ക് വായിക്കും പാട്ട് കേൾക്കും അങ്ങനെയൊക്കെ തന്നെ പിന്നെ ചേട്ടൻ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് പുറത്ത് പോകും സിനിമ
ആ ആ ആ
ഷ്ടമാണ് അങ്ങനെയൊക്കെ വറ്റാതക്കെ ഇരിക്കുന്ന സാഹചര്യ കുക്കിംഗ തന്നെ നമ്മള് കണ്ടിന്യൂസ് നിന്ന് ചെയ്യില്ലല്ലോ കുറച്ച് റെസ്റ്റ് എടുത്ത് അങ്ങനൊക്കെ ആവുമ്പോ മൊത്തത്തി സമയം അങ്ങ് നോക്കള്ളൂ
ആ വെറുതെങ്ങനെ വീട്ടിലിരിക്കുമ്പോഴ അങ്ങനെ ഒരു ചെടപ്പാണല്ലോ ഞാനിപ്പോ ആഹ് ഞാനിപ്പോ ഒരു ഇത് പഠിക്കാൻ പോവണ്ട് പഠിക്കാന പറഞ്ഞാല് ഈ എംബ്രോയ്ഡറി വർക്ക് അങ്ങനത്തെൊക്കെ ഡ്രെസ്സ്മല്ലേ മോന് പോയി കഴിഞ്ഞാ പിന്നെ ആരു ഇല്ലല്ലോ അപ്പൊ അങ്ങനെ പോവണ്ട് അപ്പൊ ഞാനിങ്ങനെ ചെയ്യോ ഒരു വർക്ക് ചെയ്തുകൊണ്ടപ്പ ഈ ഫോൺന്നെ ചെയ്യണത്
ഓ ഓ ഓ ഓ.
ഇത് ഇന്ന് വർക്ക് ചെയ്ത് കാണിക്കാന് ണ്ട്.
ഓ ക്ലാസ്സില് കാണിക്കാനു
ആ ക്ലാസ്സില് കാണി ക്കാന്ണ്ട്. ഒരു വർക്ക് കഴിഞ്ഞു. രണ്ടാമത്തെ വർക്ക്ങ്ങനെ ഏകദേശ അയിന്റടീല് വീട്ടില് പണിയൊക്കെ പ്പാ പ്പാടേ നട്ക്കണ്ടേ.
ആ ശരിയാ.
പത്ത് മണി പത്തേ കാലാവ്മ്പോ ത്തിനും ക്ലാസ് തൊടങ്ങും. അപ്പമ്മള് ചെയ്യാതാ ആ ചെയ്യാതെ പോയിട്ട്ണ്ടെങ്കില് അയിന്ള്ള പ്രശ്നങ്ങള്ണ്ടാവും.
ഓ.
മൻസ്സ്ലായില്ലാന്ന്ല്ലൊരു തോന്നലോ എന്തെങ്കിലൊക്കെ ണ്ടാവല്ലോ.
ആ ഏത് കൊർച്ച് നേരം പോന്നുണ്ടോ?
എങ്ങനെ.
കൊർച്ചു നാളായിട്ട് പോന്നുണ്ടോ ക്ലാസ്
ഇല്ലല്ല ഇപ്പൊ തൊടങ്ങാ. തൊട്ങ്ങീട്ടുള്ളു. തൊട്ങ്ങീട്ട് നാലഞ്ചു ദിവസായിട്ട്ള്ളൂ.
ചെയ്യാൻ തൊടങ്ങിയോ നന്നായിട്ട്?
ആഹ്. ഇപ്പ ഇങ്ങനെ സ്റ്റിച്ചിങ് ഇപ്പൊ എംബ്രോയ്ഡറി വർക്കല്ലെ ഓരോത് നമ്മക്ക് തെരെ സ്റ്റിച്ചിങ്ങനെ കാണിച്ച് തര്ലേനി. ഇപ്പം അപ്പോ ഇന്ന് പിന്നെ എന്താ പറയാ നമ്മള് ഡ്രെസ്സിലൊക്കെ പൂക്കള് അങ്ങനെക്കെ വര്ക്കൊല്ലൊ. ഫ്ലവറ് ആഹ് പൂക്കളതേനിന്ന് പറഞ്ഞത് അപ്പൊ ഇന്നലെ ഒരു ആഹ് കയാ മ്മള് തുണി ങ്ങനെ തുണീല് വരച്ച്ട്ട് നമ്മള് ചെയ്യാ
ഓഹ് ഓഹ് ഓഹ് ഓഹ് ഒരുപാട് ഓഹ് ആഹ് ആൾക്കാരുണ്ടോ പഠിക്കാൻ കൂടെ
ആഹ് ഞങ്ങളെ കൂടെ ഇരുപതാള്ണ്ട്
ഓ ഓ ഓ ടിചെയ്യാൻ ആഹ് അത് തിമേ
എങ്ങനെ
ടിച്ചിങ്
ഓ സ്റ്റിച്ചിങ് അറിയും അത് ന്നാലും നല്ലോണ്ണം ക്ലിയർ ആകാം ഒക്കെ ഒന്നും കൂടെ ഇന്റതൊക്കെ ഞാനെന്നെ സ്റ്റിച്ച് ചെയ്യും പൊറത്ത്ക്ക് കൊടുക്കൂല അപ്പ എല്ലാം ഒക്കൊന്ന് റെഡി ആക്കാ വ്യചാരിച്ചിട്ട് അങ്ങനെ എറങ്യെതാ
ആ ഇതും കൂടി ആയി അത് ആവുമ്പഴത്തേക്ക് മൊത്തത്തിലൊരു ഒരു പാക്കേജ് പോലെ സെറ്റ് ആക്കിട്ട്
ആഹ് സെറ്റ് ആക്കികിട്ട് ട്ടൊല്ലൊ ചാർച്ചിട്ട് എന്നാല് എന്തെങ്കിലുമ്മളത് മ്മലെവർക്കൊക്കെ ചെയ്തു തൊടങ്ങാലോ
ആ അതില് കഴിയുമ്പതോനും കൊറച്ച് കൊറച്ചൊക്കെ ചെയ്തു തൊടങ്ങാലോ
ആഹ് ആഹ് ആഹ് ആഹ്
മോനീ ഈ വർഷാണോ നേഴ്സറിയിലാക്കിയത്
ആഹ് ഈ വർഷാ ആക്കിയത് എല്ലാം കൂടെ വേണിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവാ
ആ ശെരിയ സമയം കിട്ടണ്ടേ മൂന്ന് കുട്ടികൾ ക്ളാസിനൊക്കെ പോണ്ടേ എത്ര മണിക്കൂർ ഉണ്ട് ക്ലാസ്
ക്ലാസ് എത് ഞാൻ പോണ ക്ലാസ്സാ ആ അത് പത്തേക്കാലിന് തുടങ്ങിട്ട് ഒന്നര വരെ
ഓ ഓ ഓ ഓ ഓ
എന്നാ തന്നെ എന്റെ കംപ്ലീറ്റ് ആയിട്ടില്ല ഇന്നിപ്പോ തന്ന വർക്ക് പോകുമ്പോത്തിനൊക്കെ കംപ്ലീറ്റ് ആവും രണ്ടെണ്ണം ചെയ്യാനാ പറഞ്ഞഞ്ഴഞ്ഞത് ഇന്നല രണ്ടെണ്ണം ചെയ്തിട്ടുണ്ട് പക്ഷെ ഇന്നലത്തെ വർക്കിറത് ഒന്നും കൂടി എനിക്ക് ചെയ്യാണ്ടായിന് അങ്ങനെകുമ്പ ഇന്ന് മൂന്നെണ്ണംണ് എനിക്കത് പിന്നോട് മിസ്സ് പറഞ്ഞത് രണ്ടെണ്ണം കാണിച്ച ച്ചാലും മതിന്നാണ് പട കയ്യൂലല്ലോ ഞാൻ എന്നാലും മൂന്നാമത്തെങ്ങെ ചെയ്ത് നോക്ക് ണ്ട് ഉം പോകാനാകുമ്പോത്തന് കഴിയയാണെങ്കിൽ ഇപ്പൊ സമയം എട്ട് മണി ആായില്ല എട്ടേക്കാലായി ഉം എന്നാ ശരി
ശരി ആഹ് ശരി